ഹലോ ഹലോ ഹലോ ഹലോ
ഹായ് ആ ആരതി കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട്
കേക്ക ആഹ് ഓക്കെ ഓക്കെ ഗുഡ് ആഫ്റ്റർനൂൺ എത്ന്ണ്ട് വിശേഷം
ഉം സുഖം നമ്മള് ഞാൻ ഞാനരു കാര്യ ര്യം പറയട്ടെ നമുക്ക് കൊറെ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം ഈ കടല് നമ്മക്ക് കടല് കടല് കട കടല് കടലുമായിട്ടുള്ള കാര്യങ്ങള് കാര്യം കടല് ഇപ്പോഴത്തെ കാലാവസ്ഥ ഭയങ്കര മോശമാണ് ഉം ഉം ഇന്നലെയും മിനിഞാനും ഒക്കെ ഭയങ്കര കടലായിരുന്നു ഇവടെ
അതെ ഇപ്പം ആഹ് നമുക്ക് നമ്മുടെ ക്ലൈമറ്റ് ചെയ്ഞ്ച് ആയിക്കൊണ്ടിരിക്കല്ലേ ഇപ്പം മഴയടതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടകുമ്പോഴത്തേക്ക് നമുക്കത് കടലി കാര്യ ങ്ങളന്നും പ്രഡിറ്റയ്യാൻ പറ്റത്തില്ലല്ലൊ
പറ്റില്ല. ഭയങ്കര കാറ്റ് ആഹ് ന്നട്ട് ഭയങ്കര കാറ്റ് കാറ്റും പിന്നെ അതുപോലെ തന്നെ ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ കടലിലെ പണി ക്കി പോകുന്നവർക്കൊക്കെ കാര്യ അവരൊക്കെ ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് കൊറേ ദിവസങ്ങളായിട്ട് അവർക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റാതെ
അങ്ങനെണെങ്കിൽ മാത്രം നമ്മ ഈ കാലാവസ്ഥ രൂക്ഷമാവുമ്പോഴത്തേക്ക് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്തൊക്കെയ ആയിരിക്കും സംഭവിക്കുന്നത് ചെലപ്പോൾ ഉരുൾ പൊട്ടുന്ന കൊണ്ട പ്രദേശങ്ങൾ ഉണ്ടാവാം ചെലപ്പം എന്താ അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന
ആഹ് നമ്മുടെ ഇവിടൊണെങ്കില് രണ്ട് മൂന്ന് തെങ്ങൊക്കെ ഇങ്ങനെ പഴുതു വീണ് കാറ്റിന് ഭയങ്കരമായിരുന്നു മരങ്ങൾ അത് മരങ്ങളൊക്കെ ഇപ്പോ മുറിച്ചു മാറ്റുകയാണ് ഭീമമരങ്ങളൊക്കെ അപ്പോ അങ്ങനെ പ്രകൃതിഭയങ്കര കടലിങ്ങടി ച്ച് നമ്മുടെ എൻ്റെ വീടിൻ്റെ അടുത്താണ് കടല് അപ്പോ ആ വീട്ടിലോട്ട് കടല്അടിച്ച് കയറുകയും അങ്ങനെയൊക്കെ ഭയങ്കര കാലാവസ്ഥ ഭയങ്കര മോശവാണ് പിന്നെ മീനൊക്കെയാ ചെറിയ മീനുകളാണ് ഇപ്പോൾ കിട്ടുന്നത്
അതെ അതെ
ഏ അന്നേരം അപ്പോ
മീന് കിട്ടിയാലായി കിട്ടിയില്ലെങ്കിലായി അത് കിട്ടാൻ തന്നെ ഇപ്പോ രൂക്ഷവാണല്ലോ
പ പാണ് പാടാണ് കാര്യം വെള്ളം പോ വെള്ളവും ബോട്ടും ഒന്നും പോ ബോട്ടിൽ ഇപ്പോ പോകുന്നില്ല പൊതുവേ അവർക്ക്ന്ന് പ റോളിംഗ് നിരോധനമാണ്
ആഹ്
പിന്നെ വള്ളമാണ് പോകുന്നത് ആ വള്ളക്കാർക്ക് തീരയും പോകാൻ പറ്റത്തില്ല ഈ കടലിങ്ങനെ രൂക്ഷമായിരിക്കുന്നുന്നത് കാരണം
അതെ ഈ ജൂൺ ജൂലൈ ആ മാസത്തിൽ കൂടുതലും മഴ ഉണ്ടെന്നാണ് പറഞ്ഞത് പക്ഷെ ഇ ഈ ഇന്ന് ഇപ്പൊ നമ്മുക്ക് മഴ ഭയങ്കര കുറവല്ലേ കിട്ടിയിരിക്കുന്നെ
ഇപ്പഴ് ഇന്ന് എന്നാലും ഉണ്ട് മഴയുണ്ട് പക്ഷെ എന്നാൽ ഇപ്പഴ് ഇന്ന് ഇച്ചിരി കുറവുണ്ട് ഭയങ്കരമായ കാറ്റ് കാറ്റാണ് സഹിക്കാൻ പറ്റാത്തത്
അതെ കാറ്റത്ത് നമ്മുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമെന്ന് മരം പിഴുതി വീഴാം ചിലപ്പോ വീടുകളിൽ നശിച്ചേക്കാം ചിലപ്പോ ആ വീടുകളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോലും നമ്മുക്ക് പറയാൻ പറ്റത്തില്ല കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ പ്രളയം വന്നപ്പോ എത്ര ആൾക്കാരാണ് മരിച്ചത്
ആ അതു മാത്രമല്ല ഇപ്പോഴ തന്നെ ഇന്നലെ തന്നെ നമ്മൾ വാർത്തയിൽ കണ്ടതാണ് ഒരു പിന്നെ സ്കൂട്ടർ യാത്രക്കാരൻ വ വണ്ടി ഓടിച്ചു വരുന്ന സമയത്ത് മരം വീണ് മരിച്ച്
അതെ അതെ
കാലാവസ്ഥ വ വളരെ വളരെ
അതെ നമ്മുക്കിപ്പ അടുത്ത നിമിഷം എന്താ സംഭവിക്കുന്നേന്ന് നമ്മുക്ക് പറയാ
പറയാൻ പറ്റത്തില്ല പറയാൻ പറ്റത്തില്ല തീർച്ചയായിട്ടും പറയാൻ പറ്റത്തില്ല സുനാമിയൊക്കെ വന്നപ്പോഴ എന്തെല്ലാം പാടുപെട്ട് ആളുകൾ പിന്നെ പിന്നെ അതുപോലെ തന്നെ
അതാണ് ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ നമ്മൾ ചിലപ്പോൾ വണ്ടിയായിട്ട് പോകുമ്പോൾ നമ്മുക്ക് എപ്പോഴാന്ന് അറിയ ചിലപ്പോ മണ്ണിടിച്ചിലോ അതുപോലെ ഉണ്ടാവുന്നതന്ന് ആക്സിഡൻ്റ് ഉണ്ടാവുന്നു നമ്മുക്ക് പറയാൻ പറ്റത്തി ചില മഴയൊക്കെ ആകുമ്പോഴേക്കും ആക്സിഡന്റുകളുടെ എണ്ണം കൂടാൻ
ആ കടലൊക്കെ കടലൊക്കെ കേറി എന്ന് പറഞ്ഞ വീടുകളൊക്കെ എന്തും വേണ്ടിയ നാശി അ സുനാമി തന്ന എന്ത് തൊക്കെ കാര്യം അതൊക്കെ അനുഭവിച്ചിട്ടുള്ളതാ ഞങ്ങളൊക്കെ
ആഹ ഈ വെക്കേഷൻ വെക്കേഷനൊക്കെ ആകുമ്പോം കുട്ടികൾ ഈ മഴയത്തൊക്കെ അവർക്കൊക്കെ യാത്ര പോകാൻ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ പക്ഷെ അവർക്ക് നമ്മൾ ചിലപ്പോ പറഞ്ഞു കൊടുത്താ മനസ്സിലാവണം എന്നില്ല ഈ അപകടം
ഇല്ല ഇല്ല ഇല്ല അവരെ അത് അവരൊക്കെ ഈ മഴ വരുമ്പോഴാണ് അവർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷവും കൂടുലുള്ളത് അവരെ അവർക്ക് പുറത്തിറങ്ങി മഴയത്ത് കളിക്കാനും അന്നേരം ഈ നമ്മൾ ഈ കടലിൻ്റെ തീരത്ത താമസിക്കുന്നവരാകുമ്പോഴത്തേക്ക് അവരോട് പറഞ്ഞാലും അതും അവർക്ക് മനസ്സിലാവത്തില്ല എപ്പോഴാണ് അപകടം പതിയിരുന്ന് വരുന്നെന്ന് പറയാൻ പറ്റത്തില്ല ഇപ്പോഴ ഇപ്പോഴ ഈ അടുത്ത് തന്നെ കടല് അതിരൂക്ഷമാകും പിന്നെ പിന്നെ വള്ള ഈ ജോലിക്ക് പോകുന്നവരാരും പോകരുതൊന്നും പറഞ്ഞിട്ട് മൂന്ന് ദിവസത്തെ വിടാതൊക്കെ ഇരുന്നു വള്ളക്കാരെയൊക്കെ അങ്ങനെയൊക്കെ ഭയങ്കര എന്തോന്നായിരുന്നു
അപ്പൊ ഇങ്ങനെ ഈ മഴ വരുന്ന ടൈമിൽ ഇങ്ങനെ പോകരുത് എന്ന് റസ്റ്റ്
കാലാവസ്ഥ കാലാവസ്ഥ നിരീക്ഷകര് പറയുന്നതനുസരിച്ചിട്ട് ഇവര് നേരത്തെ അപ്പം മുൻകരുതൽ എടുക്കുകയാണ് കാര്യൊന്നും നേ നമ്മളായിട്ടൊന്നും വരുത്തി വെക്കരുതല്ലോ എന്നുള്ളത് വെച്ച്
അതെ അവരുടെ ജോലിയല്ലേ അപ്പൊ അവർക്ക്
ആഹ പറ്റത്തോള്ളൂ കാരണം അതും പ്രത്യേകിച്ച് കടല് കടലെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുക്ക് ഒന്നും പ്രവചിക്കാൻ പറ്റാത്ത ഒരു കാര്യമാ
പറ്റില്ല
കാര്യം ഇപ്പോഴും ഇപ്പോഴീ കാലാവസ്ഥ ഇപ്പൊ നല്ല രീതിയിൽ നിൽക്കുന്നു. ഈ നിൽക്കുന്ന രീതിയില് ഒന്ന് വള്ളം ഇറക്കി അല്ലെങ്കി പോയി കഴിയുമ്പഴ് ത്തക്ക രീതിയിൽ കാലാവസ്ഥ പെട്ടൊന്ന് അങ്ങ് മാറുന്നത് പെട്ടന്നൊരു ഭയങ്കരമായ കാ റ്റ് ഏ മഴ ഇതൊക്കെ പെയ്തു കഴിഞ്ഞാൽ അവര് അവർ പെട്ട് അതിനകത്ത്.
അതെ ഈ വെള്ളവും തീ എന്നൊക്കെ പറയുമ്പോ അത്രയും ഡേഞ്ചർ ആയിട്ടുള്ളൊരു സംഭവാണല്ലോ. അതിന് അതിന്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് ഇപ്പം ആഹ് സുനാമി പോലെ വന്ന് മരിക്കുന്നവർക്ക് അതിന്റതായ ബുദ്ധിമുട്ടുകൾ കാണും അപ്പൊ പ്പൊ പൊള്ളാലേറ്റ് മരിക്കുന്നവർക്കാണെങ്കില് അതിന്റതായ ബുദ്ധിമുട്ടുകൾ കാണും.
ഭയ ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടുകൾ തന്നെതൊക്കെ പിന്നെ ഇപ്പോഴത്തേക്കെന്ന് റഞ്ഞ കടലിലെ പണി പണിയെന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ഒരു എന്തോന്നാണ് കാര്യം അതുങ്ങള്
നമ്മളീ ഈ മഴ സമയങ്ങളില് യാത്ര കുറയ്ക്കണം എന്ന് പണ്ടുള്ളവരൊക്കെ പറയില്ലേ.
പറയും പറയും.
ഈ റോഡുകളില് കൂടെ നമ്മള് വണ്ടിയൊക്കെ ഓടിച്ചു പോകുമ്പോഴത്തേക്കും ആ ചേലപ്പോ അതെ സ്ലിപ്പ് ആവാനുള്ള ചാൻസ് കൂടുതലാ വെയിലാണെങ്കില് നമുക്ക് അത്ര ക്ലൈമറ്റ് പ്രശ്നം ഇല്ലല്ലോ.
പ്രശ്നല്ല. പിന്നെ മഴയത്താണ് മഴയത്താണ് ഏറ്റവും കൂടുതല് നമ്മള് നമുക്ക് അപകടം കൂടുതല് ഉണ്ടാവുന്നത്.
അതെ അതെ ഏറ്റവും കൂടുതല് നമ്മള് ശ്രദ്ധിക്കേണ്ട ടൈമും അതാണ്. നമുക്കൊരുപാട് ഹെൽത്ത് ഇഷ്യൂസ് വരാം അപകടങ്ങൾ വരാം.
പകർച്ചവ്യാധികളോ ഇപ്പതന്നെ പകർച്ചവ്യാധികള് പിന്നെ മഴയത്തല്ലേ ഏറ്റവും കൂടുതൽ പകർച്ചവ്യാധികള് വര്ണെ.
അതെ അതെ. വെള്ളത്തിലൂടൊക്കെ ഒരുപാട് ഇൻഫെക്ഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുന്നുണ്ടല്ലോ.
ആഹ് അങ്ങനെ ഉണ്ട് പിന്നെ എന്താ പക്ഷെ ഇവിടെ നല്ല നല്ല പിന്നെ എന്തുവാ മഴയൊന്നും പെയ്തില്ലെങ്കി നമുക്ക് നല്ലതാ കണ്ടോണ്ടിരിക്കാൻ. കാര്യം കടലിലോട്ട് നോക്കിയിരുന്ന ന വേറൊന്നും പിന്നെ കാണണ്ട കാര്യം നല്ല ഒരു എന്തോന്നാണ് പക്ഷെ കടല് ഇഷ്
അത് കടല് അതെ അതെ കാണാനും ഭംഗിയാണ് അതുപോലെ തന്നെ ഒരുപാട് അപകടങ്ങളും ഉണ്ട്.
ഉണ്ടാവും, അത് അതാ നമ്മള് കണ്ടോണ്ടിരിക്കും നമ്മള് മണിക്കൂറോളം പക്ഷെ ഒര് ഇച്ചിരി സെക്കൻഡ് കൊണ്ടാണ് അത് ശോഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മളാ ആ കണ്ട് ആസ്വദിച്ചതിന്റെ ഇരട്ടി നമ്മള് വിഷമിച്ചുകൊണ്ട്
അതെ എല്ലാ കാര്യത്തിനാണെങ്കിലും ഒരു പോസിറ്റീവും നെഗറ്റീവും കാണുല്ലോ. അത്പ്പൊ നമ്മള് സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മുക്ക് കടലിന്റെ തീരത്തൊക്കെ വന്നിരിക്കാനും നമ്മുടെ ഫാമിലി ആയിട്ട് ടൈം സ്പെൻഡ്‌ യ്യാനൊക്കെ നമ്മുക്ക്‌ ആഗ്രഹം കാണുല്ലോ.
ആ ആ. അതെ അ അതിനൊക്കെ ഏറ്റവും നല്ല സ്ഥലമാണ് നമ്മുടെ ക കടൽത്തീരം. പക്ഷെ ഒരു ഇച്ചിരി സമയം കൊണ്ട് അത് പ്രക്ഷുബ്ധമാവുകയും ചെയ്യും.
അതെ.
അപ്പോ അങ്ങനെയൊക്കെ ഒള്ള കാര്യങ്ങളാണ്, പിന്നെ ഇപ്പോ പക്ഷേ ഇന്ന് ശാന്തമാണ് കടല്. ഇന്നലെയൊക്കെ ഇന്നലെ മിനി മിനിയാന്നിന്റെ തലേന്നൊക്കെ ഭയങ്കര എന്തോന്നായിരുന്നു. എനിക്ക് എനിക്ക് തന്നെ ഭയം വന്നു, കടലിൻ്റെ ആ ഒരു കളർ കളറൊക്കെന്ന് പറഞ്ഞാ ഭയങ്കര കരി കളറ് പോലെ ചേറ് കലങ്ങി ഇങ്ങനെ മുകളിലോട്ട് വരുന്ന ഒര് എന്തോന്ന് ഒക്കെ ആയിട്ട് അപ്പോൾ അതിന്റെതായിട്ടുള്ളൊരു ബുദ്ധി
കാറ്റടിക്കുമ്പോഴൊക്കെ ആ കടൽ തീരത്തുള്ള കടകൾക്കായാലും കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ
പറന്നു പോയിട്ടുണ്ട്. കടലിന്റെ മി മേ കടയുടെ മുകൾ ഭാഗമൊക്കെ പറഞ്ഞു പോവും ചെറിയ കുഞ്ഞു കുഞ്ഞു കടകളാണെങ്കിൽ
അതെ അവർക്ക് ഉപജീവ ജീവനമാർഗം ആ കടയല്ലേ കൊടുക്കുനെ?
തീർച്ചയായിട്ടും എന്നിട്ട് പിന്നെ അത് അത് വീണ്ടും അവർ കെട്ടി പൊക്കി വീണ്ടും അവർ തുടങ്ങും വീണ്ടും ഒരു സമയമാകുമ്പോഴത്തേക്ക് ഇ അതുപോലെ ഒരു പ്രകൃതിക്ഷോഭം ഉണ്ടാകുമ്പോഴത്തേക്ക്. പെട്ടെന്ന് തോന്നൽ
അതെ ഈ മഴയൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടാവും എല്ലാവരും അല്ലേ?
ആ ആ ഒരുപാട് ഈ കടൽ കടലിൻന്റെ കടലിൽ കടലിന്റെ ജോലി ചെയ്ത് കടലിൻറെ അടുത് താമസിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത്. പക്ഷേ എന്നാൽ അവർക്ക് അവർക്ക് കടലമ്മ അരിഞ് കൊടുക്കുന്നത് നല്ല രീതിയിൽ. കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അതിന്റെ ഇരട്ടി കിട്ടുകയും ചെയ്യും. കിട്ടുകയും ചെയ്യും പക്ഷെ അതിന്റെ ഇരട്ടി അവർക്ക് നഷ്ടപ്പെടുകയും ചെയ്യും.
അതെ അതെ.
അങ്ങനെയാണ് കടലിന്റെ കാര്യംന്ന് പറയുന്നത്. പിന്നെ ഇപ്പോഴേ പൊതുവേ എന്ന് പറഞ്ഞാൽ പണ്ടത്തത് പോലെയുള്ള മീനുകലൊന്നും ഒന്നും ഇപ്പോഴില്ല കടയിൽ കുഞ്ഞു കുഞ്ഞ മീനുകളൊക്കെ ഉള്ള ആ പണ്ടൊക്കെ ഇതെല്ലാം വലിയ വലിയ മീനുകളാണ് കാണുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇപ്പൾ മീനുകളൾെന്ന് പറഞ്ഞാൽ ചെറിയത് നത്തോലി പോലെ ഉള്ള
സ്രാവുകളെ ഒക്കെ കാണാറുണ്ടോ?
സ്രാവൊന്നും ഇപ്പോം കാണാനില്ല സ്രാവ് ആകോലി ഇത് കാര്യങ്ങളൊന്നും കാണാനേഇല്ല.
ഇല്ല ഈ തിമിങ് അപ്പൊ അവിടെ ആണെന്ന് ആ ഒരു ഫീൽഡ് ആയോണ്ട്. ആണ് ഞാൻ ചോദിച്ച ഇപ്പം തിമിങ്കലത്തെയോക്കെ നേരിട്ട് കണ്ടിട്ട്?
ഇല്ല ഞാനീ എന്ത ഡോൾഫിനെ കണ്ടിട്ടുണ്ട് അത്. നമുക്കിങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ പൊങ്ങി പൊങ്ങി ഏ പോകുന്നത് കാണാം നമുക്ക് ആ ന മുങ്ങി മുങ്ങീ തണു മുങ്ങിയ തന്തണും പോവാം.
നമ്മൾ ഈ ടിവിയിലൊക്കെ കാണുന്നത് മാത്രമേ കണ്ടിട്ടുട്ടൂ നമ്മുക്ക് ഇതുവരെ നേരിട്ട് കാണാനുള്ള അവസരംഒന്നും കിട്ടിയിട്ടില്ല.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
ടിവിയിൽ കണ്ടിട്ടുള്ളത് വി
അതൊക്കെ അതൊക്കെ കണ്ടിട്ടുണ്ട് അതൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ നമ്മൾ നേരിട്ട്. നമ്മൾ കടയിൽ നേരിട്ട് കാണുന്നെന്ന് പറഞ്ഞാൽ ഈ ഡോൾഫിൻ ഈ പന്നി എന്ന് പറയും
ആഹ്.
ഇ ഇപ്പൾ ഡോൾഫിൻ എന്ന് പറഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ ത്തിമിങ്ങലം പോലാണ് അതിൽ. തിമിങ്ങലം പോലെ അതിരിക്കുന്നത് തിമങ്ങലത്തിനെ പോലെ പക്ഷെ ആ അത് ഇങ്ങനെ ഒരു മുങ്ങാൻ കിഴിയിട്ട് താഴോട്ട് പോയിട്ട് പിന്നെ പോങ്ങുന്നത് വേറൊരു സ്ഥലത്താ
ആഹ്.
പക്ഷെ അതൊ അതൊക്കെയാണ് നമ്മൾ കണ്ടൊണ്ടിരിക്കാൻ പറ്റിയ കാര്യങ്ങൾ ഉണ്ട് കടലിൽ.
അതെ അതെ.
അതുപോല ഞ വള്ളക്കാരൊക്കെ വന്ന് വല കോരുമ്പം നമ്മുടെ ഈ സൈഡിൽ കിടന്ന് വല കോരും ഇ അരികന്ന് വന്നു. നമ്മടത്തെ ഏ അന്നേര ഇങ്ങനെ മീനൊക്കെ കോരുന്നതും വലയം കൊണ്ട് മീൻ പിടിക്കുന്നൊക്കെ നമുക്ക് കാണാം നല്ല ഭംഗിയാത് കാണാനൊക്കെ.
അവരാ വല എറിയുന്നത് കാണൻ രസമാണല്ലോ?
ആ അതാ വല കോരുന്ന് എടുക്കുന്നത് എ പിന്നെ ഇങ്ങനെ വല വലിച്ച് വള്ളത്തിലോട്ട് കയറ്റ നൊകാൻ നല്ല ഭംഗിയാണ് കാണാൻ.
അത് പ്രത്യേകം ഒരു സ്റ്റൈലിലും ആയിരിക്കും ചെയ്യുന്നത് അത് നമ്മൾ ഒരു നോർമൽ ആൾ. ക്കാര് ചെയ്യുന്ന പോലെല്ലല്ലോ അവര് ചെയ്യുന്നുന്നത്.
ആ അല്ല പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ നല്ല ഭയങ്കര വെയിറ്റ് അല്ലേ അതൊക്കെ.
അതെ
അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇത് എപ്പോഴെങ്കിലും ചൂണ്ടയിട്ടോ ഇടവെച്ചോ അങ്ങനെ വല്ലാം ചെയ്തിട്ടുണ്ടോ
ചൂണ്ടയൊന്നും ഇട്ടിട്ടില്ല അല്ലാതെ ആളുകൾ ഞണ്ടിനെ പിടിച്ചിട്ടുണ്ട് കല്ലിൻ്റെ പൂട്ടിലും ആ ഞണ്ട് കയറി ഞണ്ടിരിക്കും കടൽ ഞണ്ട് അതൊക്കെ എടുക്കും
അത് ഈ എഹ് നമ്മുടെ ഈ കടലിന്റെ ആ ഒരു സൈഡിൽ കൂടെയും ഒരുപാട് പോകത്തില്ലെ ചെറുതൊക്കെ ഹലോ ഹലോ